ഹലോ കേൾക്കുന്നില്ലേ? എന്താ വിശേഷം? നല്ല വിശേഷം
ഉം. പണിയൊക്കെ ഒരുങ്ങ്യോ?
എന്താ പ ആഹ് ഏകദേശേ
ഉം ഉം ചായ ഉം ആ ചായ കുടി കയിഞ്ഞാ?
ഓ ചായുടി കയിഞ്ഞ് ചോറ് അട് അട്പ്പത്തിണ്ട് അരിടുത്തിടണം ഉം
എന്നിട്ട് മക്കളൊക്കെ പോയ എത്ര മക്കളാ
പണിയക്കെ കയിഞ്ഞോ
ന്താ പണി ഏകദേശങ്ങനെ കഴിയണു ഇഞ്ഞി തൊടക്കാനുണ്ട്.
ഏ ങ്ഹ്
ആ
എങ്ങനെ
മഴണ്ടോ അവിടെ ചോയി
ഇല്ല ന്ന് മഴല്ലാട്ടോ. ഇന്ന് രാത്രി ചെറുതായിട്ട് പെയ്തണോന്ന് സംശയ ണ്ട് ഇന്ന് ഇന്നലെല്ല വെയിലെനി ഇന്നും തെളിവെന്നെയാണ് വെയിലില്ലാണും ഇന്നാൽ അങ്ങനെ നിക
ആ അ ശരി ന്നിട്ട് എത്ര മക്ക
എന്താ? എത്ര മക്കളാ? രണ്ട്
ഭർത്താവ് എന്ത്യ്യണ്?
കൂലിപ്പണ്യാണ്.
ആ ആ
അതെ ഇന്നട്ട് എന്താ ചോറായി ഉം കൂട്ടാന്. ആ കൂട്ടാന് ആഹ് ചോറായി കൂട്ടാനായി. മം
ആ ആ
നമ്മുക്ക് സ്കൂളക്ക് പോകുമ്പോളെക്കനും വേണം മക്കള് ക്കെ അപ്പ നേർത്തെ ചിയ്യും. മൂന്നാള്ണ്ട്.
ആ ആ ആ ഏ മൂന്നാള് പോണല്ലേ
ഒരാള് പോണില്ല ചെറിയ കുട്ടിയാണ് രണ്ടര വയസ്സായിട്ടുള്ളൂ മറ്റവല് രണ്ടാളും പോണുണ്ട്
അവിടെ മഴണ്ടോ?
ഇവിടെ മഴേല്ല ഇവിടെ ഇപ്പ ഇന്നലെ പെയ്തതാ ഇന്നലെ രാവിലെ പെയ്തതാ പിന്നെ പെയ്തിട്ടില്ല നട്ട് ഉം ഉം വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഞങ്ങളലന്നെ ഉള്ളൂ ഞങ്ങള് വേറെ പോന്നാണ്
ആഹ് ശരി
തറവാട്ടില് പിന്നെ എളച്ചി എളച്ചന് ഇമ്മ യൊക്കെണ്ട് ഉം ഉം
ഇങ്ങളെ വീട്ട്ക്ക് പോയിന്ന്ല്ലേ
ഏ
ഇങ്ങളെ വീട്ടക്ക് പോയിര്
ആഹ് ആഹ് പോകലുണ്ട് ഇടക്കൊക്കെ പോകും പോരും ഇപ്പം നിക്കാൻകയൂല്ലല്ലോ അപ്പ പോയി പോരും ഇങ്ങനെ ഉം ഉം
എത്രേലാ മക്കള് പടിക്കണെ
രണ്ടില് ആറില്
ഏഹ്
എന്താ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷി കഴുങ്ങും വാ തെങ്ങും ഉണ്ട്
ഉ കിഴങ്ങ് പറഞ്ഞാ കൗങ്ങോ
ആ കവുങ്ങും
ആഹ് കൗങ്ങ് കൗങ്ങിലെ
ആഹ് ആഹ്
ആഹ് ആഹ് കൗ കൗങ്ങുന്തോട്ടാ ഉം ഉം തെങ്ങുന്തോട്ടാ ആ വാഴൊന്നും ഇണ്ടാവൂല
വാഴ എടയിക്കൂടെക്കെ ഇങ്ങനെ
ഏ ഏ ഏ
ഇപ്പ, ഇമ്മക്കോ ഉള്ള സമയത്തൊക്കെ വാഴയും പൂളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിൻ പിന്നെ ഇപ്പോ ഞമ്മള് കുട്ട്യേളും മക്കളും ആയപ്പ പിന്നെ ഈ കഴുങ്ങും തെങ്ങും തന്നെയുള്ളു
ആഹ് ആ ആ പിന്നെ ഇണ്ടാക്കാനും വേണ്ടേ ആള്
ആ ഇണ്ടാക്കാനും ആള് വേണം ആണുങ്ങള് നേരം വെളുത്ത പോവല്ലോ പിന്നെ ഞങ്ങളീ പെണ്ണുങ്ങളല്ലേ
ആഹ് ആഹ് ആഹ്
ആഹ്
വേറെണോ ആ ആ ആ
ണ്ട് പിന്നെ വേറെരുർ വേറെരുളച്ചന അടുത്ത തന്നെപെര കയറ്റി ക്കണ് അങ്ങനെ
നാത്തൂന് കല്യാണം കഴിച്ച കേരല്ലേ
എന്ത്
നാത്തൂന് കല്യാണം കഴിച്ചു പോയിആ ണല്ലേ
നാത്തൂന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്താണ് അഞ്ചു നാത്തന്മാരും അഞ്ചാണും അഞ്ചു പൊണ്ണോണവിടെ അപ്പൊ അതില് ഒരു നാത്തൂന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല
ആഹ ആ ആ ആടെ തർവാ
ഉം ഉം ഓള് തറ
ആ അ
ആഹ് ആ. പിന്നെ ടൂറൊക്കെ പോകലുണ്ടോ
ഓഹ് ടൂറൊക്കെ നമ്മുക്ക് ലീവ് കിട്ടണ ടൈമിലൊക്കെ പോ
അപ്പ അങ്ങനെ ലീവ്ണ്ടാവും
ഇപ്പൊ തന്നെ ലീവില്ലല്ലോ പിന്നെ അതുല്ല വര് ഇവര് പള്ളിയിലും മദ്രസിലും നിക്കൊണ്ട് ഇബൽക്കും അങ്ങനെ ലീവ് കിട്ടൂലല്ലോ എടക്കപ്പോഴെങ്കിലും ഇങ്ങനെ ആഹ് അല്ലാ ആഹ് മാപ്പള ഉസ്താതാണേയ് അപ്പൊ ഓല് വാ പള്ളീല്
ആഹ് ആഹ് ആഹ് ആഹ് അതാ ആഹ് ആഹ് ആഹ്
ഇവര് ക്ലാസ് ട്ക്ക്‌ ക്ണുണ്ട്, അപ്പൊ അങ്ങനാവുമ്പോ ഓൽക്പ്പളും ലീവുടൂലേ. ഓക്കും ഓൽക്കും കുട്ടീൾക്കുംമ്പാടോ ഒരുമി ച് കിട്ട്നാ സമയത്താണ് ഞങ്ങള് ടൂറൊക്കെ പോവ്വാ.
അപ്പൊ പിന്നെ മഴിയല്ലേ.
ആഹ്, ഇപ്പൊ പിന്നെ മയിം പിന്നെ അതുല്ലാ പ്പൊ സ്കൂള് മദ്രസും ഒക്കെ ള്ളതല്ലേ
ആഹ്, സ്കൂൾ മദ്രസ ഒക്കെ ഉള്ളതാണ് ഒഴുവില്ലല്ലോ. ഉം ഉം ചെടികളൊക്കണ്ടോ
ചെടിളൊക്കെതാ നമ്മള് ഇങ്ങനെ ഓരോന്ന് വെച്ചു പുടിപ്പിച് ണ് ണ്ട്. സപ്പോട്ട തയ്യ് ചാമ്പങ്ങ സപ്പോട്ടാ ചാമ്പക്ക മുസമ്പി പിന്നെ പിന്നെ ഈ ചെണ്ടുമല്ലി മുസമ്പി തേയ്യ് ത് ആയിട്ടില്ല തൈയ്യാലാണ് കുഴിച്ചിട്ടിട്ടൊള്ളൂ. മുസമ്പി കായ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് അറിയില്ല ചെടികള് നമ്മള് ഉണ്ടാക്കിട്ടുണ്ട് നമ്മൾ ഉണ്ടാവോ ഇല്ലേന്ന് ഒന്നൊന്ന് നോക്കാൻ വേണ്ടി കീട്ട ആ പാ ഒന്ന് പരീഷ്ച്ചോക്ക്‌ണ് കുഴിച്ചിട്ട് നോക്കിക്ണത്.
ആഹ് ആ.
പിന്നെ ഈ റംബൂട്ടാൻ ഇല്ലേ റംബൂട്ടാൻ ഇതേമാതിരി ഉണ്ടായിരുന്നു ചെടി ഉണ്ടായിരുന്നു പക്ഷെ ഞമ്മള് ഒരു പ്രാവശ്യം ഇതേമാരി എന്താ ലീവിന് വാ പെരി പോയപ്പോ വന്ന് നോക്കുമ്പോളെ അങ്ങനെ ചെടിയൊക്കെ ആകെ ഉണങ്ങി പോയിട്ടുണ്ടായി
ആഹ് ആഹ് ആഹ് പെട്ടന്ന് ഒണ ഒൺങ്ങി
ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു ചെടികൾ രണ്ട് ചെടികൾ ഉണ്ടായിരുന്നു രണ്ടും ഒരേ പോലെ പിന്നെ അത് നമ്മള് ടറസിന്റെ മേലെ ഒരു ചട്ടീലാക്കിട്ടാ കൊണ്ടയ്ച്ചീന്നത് കാരണം നമ്മള് വൽ വല്തായിട്ട് മണ്ണില് കൊടുന്ന് കുഴിച്ചിടാ വിചാരിച്ചിട്ട്.
ആഹ് ടെറസിന്റെ മേലെല് മേലെ ആവുമ്പോ എന്നും നനച്ചു കൊടുക്കും.
ആഹ് ഞാന് അങ്ങനെ നനച്ചിരുന്നു ദിവസം നനച്ചിരുന്നു കാരണം ഞമ്മള് അവിടെ എന്തെങ്കിലും ചെടികൾ കുഴിക്ക പിടിച്ചിടാനും പിന്നെ നേര വേ ന്താ നമ്മക്ക് മേലെ പോയിട്ട് തൊടക്ക് ഒക്കെ ചിയ്യണം ന്നുണ്ടെങ്കില് അവടെ ഒരു പൈപ്പ് അ ആവശ്യല്ല പറഞ്ഞിട്ട് അവിടെ പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ താഴത്തുനിന്ന് വെള്ളം കൊണ്ടോരണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയൊക്കെ ണ്ടാർന്നു പക്ഷെ ഞമ്മള് കൊറച്ചീസ ഇപ്പം വിരുന്ന് പോയപ്പൊളോക്കേ ചെടിയാകെ പൊട്ടിപ്പാളിസായിറീലേ അങ്ങനെ ആയി.
ആഹ് അവ്ടെ ന് ടറസിന്റെ മേലെ നല്ല ചൂടല്ലേ
ടറസിന്റെ മേലെ ചൂടന്നെ ആരിക്കും പക്ഷെ ഇവ്ടെ എന്താച്ചാല് ഞമ്മക്ക് തെങ്ങും ഇത്കളൊ ക്കെ ഉണ്ടാവൊണ്ട് അയ്ന്റെ കാറ്റും ഇത് എന്താ എപ്പളും ഉണ്ടാവും. പിന്നെ ഞാനാ ആഹ് ആഹ് ആഹ് പിന്നെ ഞാനതുവല്ല ആഹ് പിന്നെ ഞനതുവല്ല ഞാനെപ്പഴും ചെടികള് ടറസിന്റെ മേ തന്നെ വെച്ചിട്ട്ണ്ടാക്ക നന്നായിട്ട്ണ്ടാരുന്നു കാരണം കുട്ടികളൊന്നും പറിക്കൂല്ല പിന്നെ അതുവല്ല ഈ താ ഴത്ത് വെക്കുമ്പ എന്താച്ച ഒര് പ്രശ്നംണ്ട് കോയികള് കൊത്തിത്തിന്ന്ണ് ണ്ട് അയ്ന്റെ എലകളും കാര്യങ്ങളുംക്കെ. ആഹ് അപ്പം ആ ഒര് പ്രശ്നം കാരണം താറാവും താറാവും തന്നെ താറാവ് നന്നായി ത്തിതിന്നും ഒര് ചെടി പോലും ഉണ്ടാക്കാൻ താറാവ് ഞങ്ങക്കല്ല ഞങ്ങക്ക് കോഴികള്ണ്ടാരുന്നു ഉം അട്ത്ത വീട്ടിലേ അപ്പം പിന്നെ ഈ എന്താ അടുത്ത വീട്ടിലൊര് ആട്ണ്ട് ഈ ആടും ഇദിയേ ഇങ്ങനെ പാടത്തുകൂടെ പോവ്മ്പോ ആട് ഇതിയേനെ എറങ്ങി വരിയാ അപ്പൊ ആടും മണ്ണിൽ ഒന്നുംണ്ടാ ആക്കാനയ്ക്കൂല അപ്പൊ നമ്മെള് എന്ത് കാട്ടും നമ്മെന്തെങ്കിലും ഇങ്ങനെ എന്താക്കിട്ട് ചാക്കിലും കവറിലൊക്കെകയറ്റി ഇങ്ങനെ വെച്ചിട്ട് പേ രെടെ മേലെ കൊണ്ടയ്ക്കും അപ്പം പേരെടെ മേലെ കൊണ്ടയ്ക്കുമ്പോപിന്നെ ഞമ്മള് ദി നനച്ചോടുത്താ മതിയല്ലേ
അതെ ആഹ് ആഹ് ഞമ്മള അവ്ടെ ഉണ്ടാവണം എന്നാ പിന്നെ എന്നും നനച്ച് കൊടുക്കാം ഉം ഉം
പ്പഴും ഉണ്ടാവണം മഴക്കാല ആണെങ്കി പിന്നെ കൊ പല്ലാശ്യ വേനൽക്കാലത്ത് ഞമ്മളിവ്ടെ ഇല്ലാതായിരുന്ന ഞമ്മള് കുഴിച്ചിട്ടൊക്കെ ആകെ
ഉം ഉം ഉം ഉം ഉം ചെടി എന്തൊക്കെയാള്ളേ കടലാസും പൂ അങ്ങനത്തൊക്കെണ്ടോ ചെടി എന്തൊക്കെയള്ളേ ചെടി എന്തൊക്കെയ്ള്ളേ
എന്ത്?
കേൾക്ക്ണില്ലേ?
ആഹ് ഇപ്പ കേക്ക്ണ്ട് ഇപ്പ പറെ
ക്കെള്ളേയിച്ചേ
ചെടി റോസ ചെണ്ടുമല്ലി കഞ്ഞിക്കൂർക്ക പിന്നെ വേറെ വേറൊരു തരംണ്ട് അത് ഞമ്മള് എന്താ ഞാൻ ഇന്റെമ്മാന്റെ വീട്ട്ന്ന് കൊട്ന്നതേയ്നു. ഒരു വള്ളി പോലെ നമ്മക്കങ്ങനൊരു അലങ്കരിക്കാനൊക്കെ പറ്റിയ എന്താണ് വെൽക്കം വെൽക്കൊക്കെ ചെയ്യാൻ പറ്റിയ അങ്ങനെ ഉള്ളരിതൊ ണ്ട് കൊറെ ഇങ്ങനെ കോമ്പല ഒക്കെ തൂങ്ങീട്ട് പക്ഷെ അയിന്റെ പേരെന്താ ന്ന് എനിക്ക് അ അറിയില്ല കളയ അയില് മുറികൂട്ടിണ്ട് ചെ എന്താ തെച്ചിണ്ട് തെച്ചി രണ്ട് തരം തെച്ചിണ്ട് റോസ രണ്ട് തരണ്ട്
ആഹ് ആഹ് പിന്നെ കടലാസുംപൂ ഒന്നുംഇല്ലാ
കടലാസും പൂവൊന്നുല്ല ഞമ്മള് നോക്കാം ഇങ്ങനെ എന്താണ് കടലാസും പൂവാ വാങ്ങിട്ടില്ല.
അത് അത് പെരന്റെ മേല വെച്ചാല് നല്ലണ്ടാവും. നല്ല ഭംഗിയാണ് നല്ലേണ്ടാവും തോന്നുന്ന്ണ്ട് അയ്ന് നല്ല വെയില് വേണംന്ന്ണ്ട്
ആഹ് പിന്നെ അതുവല്ല കടലാസുംപൂ അങ്ങനെ കേട് വന്ന് പോകൂല
ആഹ് ആഹ്
ആണ് അപ്പ ഞാനങ്ങനെ നോക്കിറ്റ്ണ്ട് ഞാൻ അപ്പങ്ങനെ പൈസണ്ടാവ്മ്പോ ഇണ്ടാവ്മ്പോ ഓരോചെടികള് ഓരോചെടികളിങ്ങ ങ്ങനെ വാങ്ങി വെക്കലാണ് ഉം ഉം അപ്പൊ ചെലത് ഞമ്മ ആഹ് ചെലേത് ഞമ്മള് കുയ്ച്ചിടും. ആഹ് എന്താ ചെലത് ഞമ്മള് ചട്ടി ചട്ടിയൊടുക്കങ്ങനെ വാ വാങ്ങി കുഴിച്ചതാ
അത് കുട്ടിയാളെ നോക്കുമ്പോലെ നോക്കണം അമ്മള് ചെടികള് എന്നാലേ ഉണ്ടാവൊള്ളൂ ഉം കുയിച്ചിട്ടാണ്ടമ്മള് തിരിഞ്ഞോക്കാ അങ്ങനൊന്നിട്ട് കാര്യല്ലണ്ടാവൂല ആഹ് ശെരി ശെരി.